ആ
ആ എന്താണ്ട് വിശേഷം
എന്താണ് സുഖാണ് കുഴപ്പൊന്നുല
ഉം സുഖായിട്ടിരിക്കുന്നു
ഉം
മഴയൊക്കെ ഇണ്ടോ
മഴനെ ഇന്നുംന്നലെ ആയിട്ട് നല്ല മഴയ
ആഹ ആഹ് ഇവിടെ അതെ
ഉ
പിള്ളേരൊക്കെ
ആ സ്കൂള് പോയി അല്ല രണ്ടാളും
പോയി
ഉമ്
ഉം ഫടൊക്കെ കയിച്ചോ
ആ ഫുഡ് കഴിച്ചു ഉച്ചക്കത്തുള്ള മയക്കത്തില
ഉം ജോലില്ലാം കഴിഞ്ഞായിരിക്കും അല്ലേ
അവിടെ ഫുഡ് കഴിക്കല കഴിഞ്ഞിലെ
ഫുഡ്‌ കഴിച്ചു
ഉം ഇന്നെന്താ സ്പെഷ്യലി
എസ്പെഷ്യലി മീന്
ഓ
നത്തോലി ഫ്രൈ ആക്കി ഏ മത്തി ചാർ വെച്ചു
ഏഹ്
ഉം
ഉ ഇവിടെ മീനന്നെ ഇും മീൻ വന്നിട്ടില്ല മഴായിട്ട് മീനൊന്നും വർണില്ല
ആഹാ
ഉം
ആ ഇവിടെ തിങ്കളാഴ്ച ദിവസം മാത്രേ ഉള്ളൂ മീൻ ഇല്ലാത്ത ബാക്കി എല്ലാ ദിവസം ഉണ്ട്
നിങ്ങളാഴ്ച ഏത് തിങ്കളാഴ്ല്ലോ ല്ലേ
ഒരു തിങ്കളാഴ്ച പോലും ഇല്ല ഉ ബാക്കി ദിവസങ്ങളില എല്ലാം ഉണ്ട്
ഉം നേരത്തൊക്കെ വരുോ
ആ നേരത്തെ നേരത്തെ ആറര ഒക്കെ ആവുമ്പോൾ രാവിലെ ആറര ആറ മുക്കല്ല ആ സമയത്ത് വരും
ഓ അപ്പൊ പെട്ടെന്നണ്ട് പണ്ടൊക്കെ കഴിയാനില്ലേ
ആ അതെ അതെ രാവിലെത്തേന്ന തന്നെ ആകുവേ അല്ലെങ്കിൽ പിന്നെ എങ്ങാനും നമ്മള് കണ്ടില്ലെങ്കില് സിറ്റി പോയി മേടിക്കും
ആ ആ അടുത്താണ്
ആടുത്ത
ഉം ഉ
ഉഏ
പിന്നെ അവിടെങ്ങനെ
എന്തോ
അവിടെ മഴ ഇണ്ടോ
ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെ ചാറ് ചാറ് നിക്കുവാ മൂടലും മഞ്ഞും
ഏ
ഒക്കെ ആയിട്ട് മഴയങ് പെയ്തു പോകുന്നില്ല ഇടക്കിടക്ക് പെയ്തൊണ്ടിരിക്കുവ പക്ഷെ തെളിയുന്നില്ല ഉം നല്ല തണുപ്പ പോവാ
ഓ നല്ല തണപ്പാണന്ന ഒന്നല്ലേ
ഉം പിള്ളോരൊക്കെ എത്തല്ലാ പഠിക്കുന്ന
എത്താള ഒമ്പൈയില് ചെറിയളി രണ്ടില് അവിടെ അവിടെ പിള്ളേരല്ലേ
രണ്ടു പേര് രണ്ടു പെൺപിള്ളേർ
ആ
ഉം മൂത്തയാള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയയാൾക്ക് രണ്ടു വയസായിട്ടുള്ളു ഉം
ഉം.
ഇളയാള് ഒറങ്ങുന്നു. ഉം പിന്നെ ഹസ്ബെൻഡ് എന്നാ ജോലി
അരേ തമിഴ്നാടിലെ സോഫാ കമ്പനിയാ
ആ ഹ.
ഉം.
അപ്പൊ അവിടെ തന്നെ നിക്കുവ, മാസത്തില് വരുവോ?
ആ മാസത്ത്ന് വെരും
ആ ആ.
പിന്ന, വേറെന്താ?
വേറെ എന്താ നാല് മണിക്ക് പിള്ളേർക്ക് എന്തേലും ഏ സ്പെഷ്യൽ ഒണ്ടാക്കി വയ്ക്കണോ
ന്നും വാണം.
ചായയ്ക്ക് കടിയുണ്ടാക്ക്വോ
ആ എന്നുണ്ടാക്കും, ഇവടത് നിർബന്ധാ.
ആഹാ എന്തോ ഒണ്ടാക്കുന്നേ?
ങ്ങനെ പഴംപൊരി എന്തെങ്കിലും ഒക്ക ഒന്ന്ണ്ടാ
ആ.
എങ്കിലും വെറൈറ്റി ആയ്ട്ട്ങ്ങനെ ഇണ്ടാക്കും. ഉം. പിന്നെ അവിടെങ്ങനെ അവിടൊക്കെ വാണോ, അതോ ചോറ് കഴിക്കോ
പൊളിണ്ട
ന്നേ
സ്കൂള് വെട്ടന്ന് ചോറ് ക അവ്ടെ?
ഏ ചോറ് ചെലപ്പോ കഴിക്കും, ഏ ചിക്കനോ ബീഫോ ഒക്കെണ്ടെങ്കീ ചോറ് കഴിക്കും.
അ ആ
ഇല്ലെങ്കില് ബേക്കറി എന്തെലും കഴിക്കും അതു അല്ലെങ്കി രാവിലെ കാപ്പിക്ക് അപ്പന്ത ദോശ ഇഡ്ലി എന്തെലുണ്ടാക്കിതിന്റെ ബാ ഒണ്ടെങ്കില് അതു ഒണ്ടാക്കി കൊടുക്കും.
ആ ആ
അത് വെയ്ക്കു ഉം
ഉം ന്നെന്താ രാവിലെണ്ടാക്ക്യേ
ഇന്ന് രാവിലെ അപ്പവും ഗ്രീൻപീസുകറിയായിരുന്നു.
അ ആ
ഉം ഇനിങ്ങോട് വന്ന്‌ കഞ്ഞിട്ട് എന്തോ
ഫുഡ്ഡ്ഒക്കെ എല്ലാതുണ്ടാക്കോ
ആ അത്യാവശ്യ എല്ലാണ്ടാക്കും
ആ ഒക്കെ പിന്നെ യൂറ്റൂബില് നോക്കിയല്ല അറിയല്ലലെ
എല്ല യൂറ്റുബില് നോക്കിയമതിയല്ലോ നമ്മക്കായിട്ട് ഒന്നും പടി ക്കണ്ടല്ലോ അറിയത്തില്ലാത്തതൊക്കെ നമ്മള് കൂടുത ട്രൈ ചെയ്യുന്നത് ന്നെ യൂട്യൂബ് നോക്കിയല്ലേ
ആ അതോണ്ട്പ്പ എല്ലരും ഒരുവിതൊക്കെ ഫുഡ്ണ്ടാക്കാനറിയ.
അറിയ അതെ അതെ അതെ ഇപ്പൊ നമ്മക്ക് അറിയാവുന്നതാണെങ്കി പ്പോലു നമ്മളൊന്നോടി യൂട്യൂബി നോക്കും നമ്മൾക്കറിയ്ന്നതിലും കൂടുതലായിട്ടെന്തെങ്കിലും
ആ ശെരി ആണ് ആ ആ
ഇണ്ടോന്ന് അല്ലേ മീൻ കറിയും ചിക്കൻ കറിയൊക്കെ വക്കുമ്പഴാണെങ്കിലും ജസ്റ്റ് ചുമ്മാ ആണെങ്കിലു ഒന്ന് സമയൊള്ള പ്പൊ നോക്കും ഉം പിന്നെ യൂറ്റുബിൽ നോക്കിയാണോ മറ്റേ പലഹാരങ്ങളൊക്കെണ്ടാക്കാ
ആ യൂറ്റൂബില് നോക്കും ആ അധികു അങ്ങൻതന്നെ എന്തെങ്കിലുക്കെ വെറൈറ്റില്ലെണ്ടാക്കാ
ആഹ ആ
അപ്പൊ അങ്ങനെ
ഉം ഉ
പിന്നെ അതിന് ഒരാൾക്ക് പറ്റ്ണത് ഒരാൾക്ക് പറ്റുല രണ്ടാൾ
ആ അതാ കൊഴപ്പം ഉം
മൂത്താള് മീന് അങ്ങൻത്തെ ഒന്നും കഴിക്കിനില്ല ഓള് ചിക്കന് പപ്പടം ചിക്കന്
അഹാ
ചെറിയാൾക്ക് പിന്നെ എന്തയാലും കൊഴപ്പല്ല
കൊഴപ്പല്ല ആ ഉം ഇവിടെ മൂത്തയാള്തുപോലെ തന്നെ മൂത്തയാൾക്കും ചിക്കനോ ബീഫ് വല്ല്യ പിടുത്തല്ല ചിക്കനാണ് മെയി ഇമ്
ആ
ചിക്കന് കറി വെച്ചാലും ഫ്രൈ ആക്കിയലും എങ്ങനെഎയ്താലും ഇഷ്ടവാ
ആ
പിന്നെ മോര് കറി ഇഷ്ട അതുകൊണ്ട് എടക്കൊക്കെ മോര് കാച്ചാല് ചോറ് കഴിച്ചോളു പിന്നെ മീന്നെ നത്തോലി ഫ്രൈ ആക്കിയാ ഇഷ്ടോ വേറെ മീനൊന്നും ഇഷ്ടവില്ല
ഈ നത്തോലി പറയണ എന്ത് മീനാണ്
നത്തോലി ഏ ചൂടാ ചെറിയ കുഞ്മീന്ല്ലേ
അയ്യോ കണ്ട് ഞ കേട്ടിട്ട്ണ്ട്
ചെറിയ കുഞ്ഞ് കുഞ് മീന്ല്ലേ ചെറിയത് നമ്മള് പീരയൊക്കെവെക്കും വറക്കാൻമാത്രം കറിവെക്കാൻ പറ്റില്ലഅത്
വെത്തലാ ചെറീത് തടില്ലാതെ നീണ്ട്ട്ട്
ആ അത് തന്നെ ആയിരിക്കും നിങ്ങള നാ നിങ്ങളങ്ങനെയിരിക്കും പറയുന്നേ ഞങ്ങള് നത്തോലി പറയും ചൂടാന്നും പറയും
ആ അവിടെ വത്തൽന്നാ പറയാ,
ഉം ഉം ഉ
അത് നല്ല ടേസ്റ്റ് ല്ലേ?
നല്ല ടേസ്റ്റ് അതെ അതെ മീൻ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് വെച്ചാലും നല്ലതാ, ഫ്രൈ ആക്കിയാലും നല്ലത
ഫ്രൈ ആക്കെ പറഞ്ഞാ എങ്ങനെയ ഇണ്ടക്കാ?
ആ ഫ്രൈ മസാലയെല്ലാം ചേർ എന്താ എണ്ണക്കകത്ത തന്നെ പൊരിച്ചെടുക്കും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി, എല്ലാം മിക്സിയിലിട്ട് അരച്ചിട്ട്, അതെല്ലാം കൂടെ ചേർത്ത് എണ്ണൽ പൊരിച്ചെടുക്കും.
ആ ആ
ഉം ഉം
അവിടെങ്ങനെ മന്തി ഇവിടെന്ന് മീൻകറി മീൻകറി മീൻ പൊരിച്ച് ചമ്മന്തി,
ച ഉ മന്തി ഒക്കെ കൂടുതലും ഞ ഞാൻ കഴിക്കത്തില്ല ഞാൻ ബിരിയാണി മന്തി ഒന്നും കഴിക്കില്ല,
ആന്താ ഇഷ്ടെല്ലാ
ഉം ഉ നേരത്തെ തൊട്ടേ കഴറ്റിത്തില്ല
തീരേ കഴിക്കൂല്ല?
ഇല്ല ഇല്ല കഴിക്കത്തില്ല.
ഉം
എല്ലാം ഉണ്ടാക്കും പക്ഷെ കഴിക്കത്തില്ല
അല്ല അപ്പ ചിക്കന് കൂട്ട അങ്ങനെ കൂട്ടൂലാ
എന്തോ
നാ കഷ്ടല്ല
എല്ലാ ചിക്കൻ മട്ടൻ ബീഫ് എല്ലാം കഴിക്കും ഈ റൈസ് മാത്രമേ കഴിക്കാത്തുള്ളൂ
അതെന്താ അത്ര
ആ എന്തോ നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന കൊണ്ടായിരിക്കും അതിനോടു ഇതുവരെ ഒരു ഇഷ്ടം തോന്നീയിട്ടില്ല
എ
മന്തി റൈസ് മേടിച്ചിട്ടായി മന്തി മേടിക്കുമ്പോ റൈസ് കഴിക്കാതെ ഇത് അൽഫാം കഴിക്കും ആ
അപ്പൊ ഈ ഫങ്ഷനൊക്കെ പോവുമ്പോ
കൂടുതലും ആ കഴിക്കത്തില്ല അല്ലാതെ എന്തേലും കാണൂല്ലോ
ആ ആ
അങ്ങനെയ കഴിക്കല
ഉം
ആ എല്ലാ ഉണ്ടാക്കും വീട്ടില് ഉണ്ടാക്കും ഇവർക്ക് വേണ്ടി പക്ഷെ കഴിക്കത്തില്ല
ഇപ്പ എല്ലാർക്കും ബിരിയാണിയും മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
അതന്ന ഇപ്പൊ ഇവിടെ പറഞ്ഞതു പോലെ അങ്ങനെഞങ്ങളിപ്പോ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല എന്നച്ച നമ്മള് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൊറച്ച് ഈ ഗ്യാസിന്റെ ചെലവ് ബാക്കിയുള്ള സമയം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇവ രണ്ടുപേര് മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ ഒരെണ്ണം മേടിക്കുവാണമെങ്കിൽ അതുകൊണ്ട് പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ലത എങ്കിൽ പോലും നമ്മളെ സമയവും കാര്യങ്ങളും എല്ലാം വച്ച് നോക്കുമ്പോ മേടിക്ക വൈകുന്നേരെ മൊക്കെ ചില പ്പോ വാങ്ങിക്കൊണ്ട് വരും അവിടെ എങ്ങനെയാ വാങ്ങിക്കൊണ്ടരു അതോ വെക്കുവോ
ഞാൻ വെക്കും അധികവും വെക്കലാണ് എപ്പോഴേലും ഒക്കെ പോയി പുറത്ത് പോയിട്ടി കഴിക്കുവാൻ
ആ ആ
വീട്ടിൽ വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഓർഡർ ചെയ്യുകന്നെ ചെയ്യാം
ചെയ്യാം വെക്കൂല ആ ആ ആ
പക്ഷെ ഞമ്മളെത്ര വെച്ചാലും ആ രുചി കിട്ടൂല ഓടി
ആ അത് ശരിയാ എത്രയാണെങ്കിലും നമ്മൾ വെച്ചാല് കടയിൽന്ന് വാങ്ങുന്നതിന്റെ ആ ഒരു ഞാനത് പറയും ഇവിടെ കടയില് പഴയതും പഴയ എണ്ണയും അതും ഇതൊക്കെ വച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ നമ്മള ഇവിടെ നല്ലത് വെച്ച് ഉണ്ടാക്കുന്ന ടേസ് കുറഞ്ഞിരിക്കുന്ന എന്ന് പറയും
ആ ഉ
നമ്മളെല്ലാം ഫ്രഷ് ആയിട്ടില്ലേ ഉപയോഗിക്കുന്നേ കടകളന്ന് വെച്ചാ എത്രയാണെങ്കലും ഈ ചിക്കനും ബീഫും ഒക്കെ ഇത് വറുത്തതിന്റെ എണ്ണയൊക്കെല്ലേ കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് നമ്മള ഒന്നും എടുത്താ പിന്നെ അത് എടുക്കൂല്ലല്ലോ
ആ ശരിയാണ് ഉം പിന്നെ ഉച്ചക്കൊക്കെ ഉറങ്ങാറുണ്ടോ
ഇല്ല അങ്ങനെ ഒരു ചില ഇല്ല ഉച്ചയ്ക്ക് ഉച്ചയാകും ഒരു ഒരു മണി രണ്ടു മണിയൊക്കെ ആ ഒരു മണി ഒന്നര ഒക്കെ ആകും ജോലിയെല്ലാം കഴിയുമ്പോ രണ്ട് മണി കൂട്ടിക്കോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കും
ഉം
പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറ് ചുമ ഇരിക്കും ഫോണില് കുറച്ചു നേരം നോ ശരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ടിവിയിൽ എന്തേലും കാണും ആ ഒരു ഇരിപ്പേ ഉള്ളൂ അല്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല പിന്നെ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യമായി പിന്നെ അടുത്ത ആള്സ്കൂളിന്ന് വരും
ഉം അപ്പ ഹസ്ബന്റ്
ഹസ്ബന്റ് അ ഇവിടെണ്ട് നാട്ടിലുണ്ട് ആംബുലൻസ് ഓടിക്കുവാ എന്നാ ശരി ആയിക്കോട്ടെ വിളിക്കാം